ഹലോ?
ആഹ് കേക്ക്ല്ലേ?
ആഹ് കേൾക്കണ്ട് പറിയ് എന്തൊക്കെയാ വർത്താനം?
നല്ല വർത്താനം എന്താ അവിടെ വർത്താനം?
ഇവിടെ പ്രത്യേകിച്ചൊന്നുല്ല പിന്നെന്ത് ല്ലേ സുഖായിട്ട് പോണു ഫുഡൊക്കെ കഴിച്ചോന്ന് കഴിച്ചോ ആഹ് ഫുഡൊക്കെ ഫുഡൊക്കെ കയ്ച്ച് ആ ഞാൻ കയ്ച്ചു ഇന്ന് എന്തെ ഫുഡ് എന്തെ സ്പെഷ്യൽ ണ്ടായിനോ? ഇല്ല സ്പെഷ്യലൊന്നുല്ല സാധാചോറ് ആഹ്
അത്ണ്ട് അപ്പൊ ഞാനത് പറിച്ച് താളിപ്പ്ണ്ടാക്കും.
ആഹ് അപ്പൊ മുരിങ്ങന്റെ ഇപ്പ മഴെയ്തോണ്ട് നല്ലെ ഇലണ്ട് ഇല കിട്ടണ ടൈമാ ആഹ് നല്ല എലണ്ട് ലെ തെളുത്ത് വെര്ണ ആടൈമാ.
ഓഹ്
അത് രസാ മുരിങ്ങ താള് താള്ച്ചക്കാ?
ആഹ് താളിച്ച്ക്കാ താളിച്ച്.
ആഹ് അടിപൊളിയയ്ക്കാരം അത്ക്ക് എന്തേനി മീൻ പൊരിച്ചത് ആഹ് ആഹ് മാങ്ങാച്ചാറ്. മാങ്ങക്കെണ്ടോ ഇങ്ങളെ അവടെ.
ഞങ്ങളെ ഇവിടെ മാങ്ങ ഇല്ല പക്ഷേ ഞങ്ങളെ മൂത്താപ്പന്റെ വീട്ടില് മാങ്ങണ്ടായി അപ്പൊ അവിടുന്ന് തന്നിനിക്കെണ്ടായി.
അങ്ങനെ അച്ചാറിട്ടതെയ്ക്കാരല്ലേ. ഇങ്ങളെ വീട്ടിലെ ആ മാങ്ങ മറക്കൂലട്ടോ ആ ചെറിയ മാങ്ങ. എന്തേനി അയിന്റെ രസം ഉം ഉം എന്തേനിഅയിന്റെ രസം.
അതിപ്പോ ഇല്ലല്ലോ മരൊക്കെ മരക്കെ മുറിച്ചില്ലേ.
ആഹ് അവിടെ വന്ന് കൊണ്ടന്നിനി അത്ര ദൂരം നോക്കിട്ടില്ലെനി മാങ്ങന്റെ രസം കൊണ്ട്.
ആഹ് ഇപ്പോ അത് മുറിച്ചു അഹ് കാരണം വീടിന്റെ മഴയൊക്കെ കാറ്റൊക്കെ വരുമ്പോ വികോ എന്നുള്ളതുകൊണ്ട്.
ആ കാറ്റും ഒടില്മായി ആ മി മിനിഞ്ഞാന്ന് രണ്ടുസം മുന്നേ ഇടിവെട്ടിയോ അവിടെയൊക്കെ?
ആഹ് നല്ല മഴേം ഇടിയുണ്ടായിരുന്നു.
ഇവിടെ നല്ല ഇടിവെട്ടിട്ട് ഞങ്ങള് പിന്നെ ഇത് പോയി എന്താ മീറ്റർ ബോർഡ് പോയി ചാർജറുകൾ സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ്മ്മേ ഇതാക്കിയിട്ട ചാർജറുകൾ മൂന്നെണ്ണം പോയി. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ള്ത്തെ ലൈറ്റ് പോയി മോട്ട റിന്റെ സ്വിച്ച് പോയി.
ആണോ ഇവിടെ അങ്ങനെ കൊ അങ്ങനത്തെ കൊഴപ്പൊന്നും ഉണ്ടായില്ല നല്ല മഴിം ഇടിണ്ടായിനി.
ണ്ടായിന്
നല്ല മിന്നലുക്കെണ്ടായിരുന്നു.
മീറ്റർ ബോർഡി്ന്റെ ഫീസ് ഉണ്ടല്ലോ ഫീസൊക്കെ ഇങ്ങിട്ട് നാല് കഷ്ണമായി തെറിച്ചുംങ്ങോട്ട് പോയ്ക്കുക
ആണോ ഞങ്ങൾ ഇവിടെ ഇത് ഓ ഫ്രിഡ്ജ് ഒക്കെ ഊരിയിട്ടല്ലാ നല്ല ഇടിയൊക്കെ കെട്ടുമ്പോ
അയ്ൻ ഞാനിവിടെല്ലായിരുന്നു അതാണ് ആകെ പാൾട്ട് അല്ലെങ്കിൽ ചാർജർ ഒന്നും പോകൂലയ്നൂ ഞാൻ എന്റെ വീട്ടിൽ ആയിന്നൂ ഇനി ഒരു മരണം ണ്ടായപ്പോ അങ്ങോട്ട് പോയതയ്നൂ
ആഹ്
അങ്ങനെ അന്നാണ് അതിന്റെ പിറ്റിയന്നാണത് സംഭവിച്ചത് ആ വട്ട വെട്ടി നല്ല ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ ചില ചില വീട്ടുക ഇവിടെ എടെ മൂത്താപ്പൻ്റെ മോൻ്റെ വീട്ടിൽ ഫാനുകൾ പോയി ഫാനുകൾ പോയിന് കാരണം കറണ്ട് ആ ഇടി വെട്ടുന്നതിന് മുന്നേ തന്നെ പോയിന് പക്ഷേ ഇങ്ങനെ യർത്അടിച്ച് എന്ധ്യെആവോ എൻ്റെ ആക്കെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടരുന്നു വെള്ളമല്ലാതെ രണ്ടു ദിവസം ബുദ്ധിമുട്ടായി
ഇവിടെ ഇങ്ങനെ ഇണ്ട ഇവിടെ ഇങ്ങനെ അടിച്ചൊന്നും പോയിട്ടില്ല ലെയ ഇടി വട്ടിയപ്പോ ലെയ ങ്ങനെ വെറുതെ ഇടി വെട്ടുമ്പോ അപ്പ ലൈറ്റ് ഇങ്ങനെ കത്ത് ഓഫ് ആവുക
അങ്ങനെ ഓഫായി ഓണായി കളിചിനൂ ജസ്റ്റ് ഒന്ന് ചെറിയ ലൈറ്റ് വന്നിട്ട് പോവാ ഉ ഞാൻ കരുതി ബൾബ് എങ്ങാനും ഇഞ്ഞ് കത്തിയോന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ കത്ത്ണ്ട്.
ഇപ്പ കത്തി ആഹ്, ഇബടെ മെയിൻ സ്വിച്ചിൻ്റെ ഉള്ള്ത്തെ ആ അല്ല അയിൻ്റെ ആ അയിൻ്റെ പൊറത്ത് ഇല്ലെ പഴേ ഇതാണല്ലോ ഇപ്പത്തെ ഇതല്ലല്ലോ. അയിന്റെ ഉള്ള്ത്തെ അയിന്റെ ഉള്ള്ത്തെ ഫീസും പോയിന് ആക്ക പിന്നെ തൽക്കാലം ഇഞ്ഞ് എന്തൊക്കെയോ കാട്ടി കൊടുത്തക്ക് ആണ് ഇഞ്ഞ് അത് ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നിൽക്ക്.
ആഹ് ഇപ്പെ അയ് പഴേതാവുമ്പം പഴേത് വേറെ ടൈപ്പു ഇപ്പൊ വേറെ ടൈപ്പ് അല്ലെ, ഇപ്പെ ഒക്കെ ബ്രേക്കറ് ടൈപ്പല്ലേ?
ഉം, ഇപ്പൊ ആ ഇപ്പം ഇടി മഴയായ ഓട്ടോമാറ്റിക്ക് കട്ട്
ഓഫ് ആവും. ആഹ്
ഓഫ് ആവും. ഉം, ഉം.
എവിടെലും ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ തന്നെ ബ്രേക്കർ ഓട്ടോമാറ്റിക് താവും.
താവും, ഉം. ബ്രൈക്കറ് താന്നാ പിന്നെ ആ പ്രശ്
ആ പിന്നെ അവിടെ സർക്കിറ്റ് ഇണ്ടല്ലോ?
ഉം, മഴ വരുമ്പോത്തിന് പേടിയ ഇപ്പം, ഇങ്ങനെ ഇടി വെട്ടിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യല്ല അയിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വെട്ടിയിട്ട് മൂന്ന്, നാല് തെങ്ങ് കത്തിപ്പോയിട്ടുണ്ട്.
ആണോ?
ആഹ്, ഞങ്ങളെ തൊടിയിലും ഇവിട്ത്തെ മൂത്തമ്മാന്റെ തൊടിയിലും ആയിട്ട്.
ഇവിടെ അങ്ങൻത്തെ ഇതൊന്നും ഉണ്ടായില്ലട്ടോ, പക്ഷെ പോസ് പോസ്റ്റൊക്കെ മറിഞ്ഞു വീണ് മരത്തുമ കൂടൊക്കെ വികേണ്ട് മഴൊക്കെ പെയ്ത് കാറ്റടിച്ചിട്ട്
ആഹ്
ആ മരം വിക്, അങ്ങ് ലൈന് പൊട്ട് അങ്ങനെയൊക്കെ ഇണ്ടാവേണ്ട്.
ഈ സ്ഥലത്ത് അയിന് എടക്ക് എടക്ക് ഇതാവ്ണ്ട്. പിന്നെ അയിന്റെ മോളില് ഇപ്പൊ അയ് ഇൻക്ക് പുതിയ വീടെടുക്ക്ണ്ട്. അയിന്റെ അടുത്ത് ഒരു പനേം ഞങ്ങളെ തൊടി തൊടീല് ഒരു പനേം തെങ്ങും പിന്നെ അപ്പർത്തെ തൊടിയിലൊരു തെങ്ങും, ഇങ്ങനെ ഈ മൂന്നെണ്ണം ഒറ്റടിക്ക് പോയിന് ആ ഇടീല്.
ആഹ്
ഇവിടെ ഒക്കെ ഞാൻ പറയാ ഞാൻ ഇന്നാ ഇന്റെ വീട്ടിലു അവിടെയൊന്നു ഇങ്ങനെ സംഭവിക്ക്‌ണ് കാണലില്ല. ഇവിടെ എന്തോ ഒരു പ്ര ത്യേകത ഇണ്ട് പറിയ് ഞാൻ ഇപ്പാനോട് ഇന്ന്ട്ട് ഇവട്ത്തെ ഇങ്ങനെ പോണതോണ്ടെ ഇപ്പ എത്ര, ഇവിടെ അങ്ങ
ത്തി പോലൊന്നുല്ല വി വീണ് മരം പൊട്ടു ഒക്കെ ചെയ്യും കാറ്റില്.
ഉം ആ സമയത്ത് കുട്ട്യാളൊക്കെ മദ്രസിലേനി അപ്പൊ നെലത്ത് പുല്ല് വരെ കത്ത്‌ണ്ട്‌ ഇമ്മച്യേന്ന് പറഞ്ഞ് ർഞ്ഞ് മുത്താപ്പാന്റെ മരോള്. ഓള് പറയേ. അന്ന് അങ്ങനെ നല്ല ഇടിയ വെട്ടിയത്. ഇന്നാ ഇന്റെ നാട്ട്ക്കൊന്നും ആ ഞാൻ പറഞ്ഞിലേ അവിടെയ്നി അവ്ട്ക്കൊന്നും വെട്ടി ഇടിന്നെ മിന്നേള് മിന്നല് ഇങ്ങനെ ഇണ്ട് എന്നെല്ലാതെ
ആ വെൽ ഇന്നാ വെല്യ മ മഴ നല്ലോം ഇണ്ടായിനി, ചെറുതായിട്ട് ഇടിയൊക്കെ ഇണ്ടായിനി.
അങ്ങനെ ഇപ്പോ കൊറേ നഷ്ടം ഇണ്ടായിപ്പോ ഞങ്ങക്ക്. ചാർജറൊക്കെ നഷ്‌ട്ടായിട്ടിപ്പോ ഒരു ഫോണ്ക്ക് എത്രോ ഒരു തെ നേരം വെളുത്ത് വൈകുന്നേരം വരെ കുത്തിടണം. ഇന്നാലേ ഒരു ഫോണില് ചാർജ് ആവ്ണൊള്ളൂ.
ആ ഇന്നിട്ട് ചാർജറ് ഇഞ്ഞി വാങ്ങണ്ടി വെരും.
ഉം, ചാർജറ് ഉം മോന്റെത് ഓൻ ഐഫോണിന്റെയിനിം ഓൻ പോയിക്കാണ്ട് അതൊക്കെ ഒറിജിനൽ ചാർജറല്ലേ ഈ പോണത്
ആ
ഞാന് പിന്നെ ഇടിം മഴേ വെരാണെങ്കി ആ അ ഇടിം മഴേ വെരുമ്പോത്തിന് ആകെ നടന്നോക്കും ന്ന്ട്ട് ഒ ക്കെ ഊരിടും ഒറ്റൊന്നും പ്ലെഗില് കുത്തൂല അങ്ങനെ നടന്നോക്കല്ണ്ട് പക്ഷെ ത് സംഭവിച്ചു ഞമ്മക്ക് നഷ്ടം വന്നാലും ആൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ന്നാ ഇവിട്ത്തെ
അതാ സമാധാനം ആൾക്കാർക്ക് പറ്റ് ചാർജറൊക്കെ ഞമ്മക്ക് വാങ്ങാലോ പൈസ കൊട്ത്ത‌ ആൾക്കാരെപ്പോ പൈസ കൊടുത്താലൊന്നും കിട്ടൂലല്ലോ
ഉം ന്നാളിപ്പൊ ആ എത്ര നാല് നാലാണോ അഞ്ചാളാണോ ആ ഇടിമിന്നലില് ആ സ്ഥലത്ത് മര്ണപ്പെട്ടിലെ
ആ എവടൊ മലന്റെവ്ടൊ
ആ മല മലേല് കാറ്റ്ള്ളന്നങ്ങനെ ആസ്വദിക്കാൻ കേറിക്കാണ്ട് വ്യൂ പോയിൻ്റ് ഏതോ അങ്ങനെ
ആഹ് ഞാൻ റീലൊക്കെ കണ്ടീനി
ഉം റീലിലും ന്യൂസിലും
സംഭവം ഞാൻ അവി അത് അങ്ങനെ ഇ
അങ്ങനെ ഇടി വെട്ടീട്ട് മരിച്ചാന്ന് ഇൻക്കറീല്ലേന്നു ട്ടോ ഞാൻ ഇപ്പളാ അറിയുന്നത് സൊന്നും നോക്കാത്തോണ്ടെ ആ അത് ഇടിവെട്ട്യേ ഇടിവെ ട്ടിക്കാണ്ട് മരിച്ച് കെടക്കാണോലോ കൊറേ അവിടിം പിന്നെ രണ്ടാള് കൈ ഒരാളോ രണ്ടാളോ അങ്ങനെറ്റെ കയ്ച്ചിലായിന് ന്നൊക്കെ പർഞ്ഞ്
ഏയ് ഞാന് അവടെങ്ങനെ കൺ മൂന്ന് അങ്ങനെ കണ്ട് ഇവടെ മൂന്ന് പേര് മരിച്ച ച്ച് അങ്ങനെന്തെക്കോ റീൽലൊക്കെ ഇങ്ങനെ ക്യാപ്ഷനും ആ മൂന്ന് പേര് പോയ സ്ഥലം ന്നൊക്കെ പർഞ്ട്ട്
മൂന്നാളല്ല നാലാളോ അഞ്ചാളോ ണ്ട് മരിച്ചത് രണ്ടു പേരാ കയ്ച്ചിലായത് തോന്ന്‌ണ് അവരെ ചെര്പ്പും ചെര്പ്പും പാറൻ്റെ അടിലോ അങ്ങനെയൊക്കെ എന്തൊക്ക്യോ പറയ്ണ കേ
ആ അവ്ടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ണ്ട് റീല്ല് ഞാ കണ്ട്
ഉം അതെന്നെ അതെന്നെ ഞാൻ പിന്നെ റീല്ക്ക് അങ്ങനങ്ങട്ട് പോവൂല
ആ ഞാ റീലെപ്പളേലെ കാണൊള്ളു കാണുമ്പോ അങ്ങൻത്തൊക്കെ വ വെരുമ്പം
ഉം ഉം ഉം പിന്നെന്താ ചായുട്ച്ചോ ചായടുച്ചാൻ ടൈമാ
ഇല്ല ചായുടിച്ചാൻ ടൈമാവ്ണൊള്ളു ഞാപ്പം ഫുഡയ്ച്ച്ട്ടൊള്ളു
ആഹ് ചായക്ക് കടി എന്തേ ണ്ടാക്കല്ണ്ടോ അതോ
ചായക്ക് കടി അങ്ങനെണ്ടാക്കൊന്നൂല്ല ഇവിടെ പഴം പഴണ്ടെങ്കി പഴം വാട്ടും
അല്ലെങ്ങി അങ്ങനെന്തേലൊക്കെ ചെയ്യും
ആ അ അങ്ങനെണ്ലെ
ആ
ഞാ പിന്നെപ്പോ ചായുടിക്കല് പൊതുവെ ഒഴിവാക്കിട്ട്ണ്ട് മധുരം മധുരത്തിനോട് മധുരത്തിനോട് നോ പറഞ്ഞ്ക്ക്ണ് മധുര
ആ ഞാൻ ചായ കുടിക്കല്ല ഇവിടെമ്മെച്ചിം ചെറിയ രണ്ടനിയത്യാളും കുടിക്കും
ഓൽ കുടിക്കൂലേ
ആഹ് ഞാൻ ഞാൻ ചായകുടിക്കലില്ല ഇന്ക്ക് ചായ
ഏഹ് അലർജിണ്ടോ
ജിന്നുള്ള ഇന്ക്ക് ഞാനൊരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിർത്തിയതാ
ഏയ് അത്രയും വർഷയില്ലേ ന്നട്ട് രാവിലെയും കുടിക്കൂലാ
ഏയ് ഇല്ലല്ല ഞാൻ വള്ളം കുടിക്കൊള്ളൂ
ഏഹ് ചുടു വെള്ളോ അതോ
ആഹ് പച്ചവെള്ളം
ച്ചള്ളം പച്ചവള്ളം ല്ലേ
ഉം ഇന്ക്ക് ചായപ്പൊടിന്റെ സ്മെല് കേട്ടാ ഛർദിക്കാൻ വെരും
ആഹ് ഇപ്പൊ ഞാനും അങ്ങെന്നെ ചുടുവെള്ളം ചുടുവെള്ളം കുടിക്കൂല ട്ടോ ഇന്ക്ക് പച്ചവെള്ളം മതി
ആഹ് അതാണ് ചുടുവള്ളം അത് കുടുക്കാ ഭയങ്കര കേദേടാ പച്ചള്ളംആണ് ഇന്ക്
ഇന്ക്ക് എഹ് നമ്മള് പൈപ്പന്ന്ന് എടുത്ത്ങ്ങാണ്ട് കുടിക്കണ് അങ്ങനെ കുടി ടിച്ച് കഴിഞ്ഞാ ഇന്റെ ദാഹം തീരൂല ഇന്ക്ക് മനസ്ക്ക് ഇങ്ങട്ടരു ഇഷ്ടപ്പെടൂല്ല ഇന്ക്ക് കലത്തിലും കൊണ്ടന്നച്ചിട്ട് അയിന്ന് ഇടുത്ത് കുടിച്ചാ കിണറ്റ്ന്ന് മുക്കീട്ട് അങ്ങനെയാണ് ഇന്റെ വീട്ടിൽ ചെന്നാലൊക്കെ അവിടെ നേരിട്ട് മോട്ടർ പൈപ്പ് വരാണ്
ആഹ് ഇവ ഇവടെ അങ്ങനെ ആ ഞങ്ങൾ തറവാട്ടിലയിനെ സമയത്ത് വെള്ളം കെണറ്റന്ന് കോരി കൊടത്തിൽ കൊണ്ടന്നക്കലനി
ആഹ്
ഇവിടെ ഇപ്പം കറ മോട്ടർ ഇടുമ്പോ വെള്ളം എടുത്തക്കാ കുടിക്കാള്ളെ അങ്ങനെ
ആഹ് അവിടെങ്ങക്ക് കുറെേ താഴ താഴെല്ലേ കെണറ്
അത് ത കുറേ തായല്ലേ ഇവിടുന്ന് നേരെ താഴെ തറവാട് തറവാട്ട്ന്നാ ഞങ്ങൾ മോട്ടർ വെച്ചത്
ആഹ്
പിന്നെ പൈപ്പ് വെള്ളോണ്ട് പൈപ്പ് വെള്ളം പിന്നെ മ്മൾ
ആഹ് അയിൽ അയ്ലാ ബ്ലീച്ചിങ്ങിന്റെ ഇതുണ്ടാവോല ലേ ഉം അതെങ്ങനെ മാസത്തിൽ ബില്ല് അടക്കേ എങ്ങനെയാണ് രണ്ടാസം കൂടുമ്പളോ
അത് എന്താ ബി പി എൽ കാർഡ് ആകുമ്പോ എത്രോ
എത്രോ
ഇത്ണ്ടല്ലോ ബില്ല് അടക്കണ്ട എന്നുള്ളതുണ്ടല്ലോ പിന്നെ ആ ഒരു ഒരു ലി ലിമിറ്റിലേറിയാൽ ബില്ലടക്കണം
ആഹ് ന്നാ ശരി എന്നാ പിന്നെ വിളിക്കട്ടോ
ആഹ് ആയിക്കോട്ടെ
ഓക്കെ
ശരി